ആ ക്കില്ലേ
ആ കേക്ക്‌ണ്ട് ഇങ്ങൾ കേക്ക്‌ല്ലെ
ആ സുഖം
ആ എന്താ കിടക്കെനോ
കാട്ട് പോണു
കെടക്കായാര്ന്നോ
എങ്ങനെ
കെടക്കുകയായിരുന്നോ
കെടക്കായിരുന്നോന്നോ
ആ
അല്ല മഹ് മക്കളിങ്ങനെ മ- ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ
ച്ചെ ആ ഭക്ഷണം കഴിച്ചോ ആ ആഹ് മദ്രസത്തെ അല്ലേ
ഞാൻ പ്രെഗ്നന്റാ ഇല്ല ഭക്ഷണം കഴിക്കാനായി ചിലപ്പോ ഭയങ്കര ഗ്യാസിന്റെ പ്രശ്നം
ആഹ് ആഹ് ആഹ് ഇല്ല ഭക്ഷണൊക്കെ എല്ലാം കഴിക്കാനൊക്കെ പറ്റോ
പ്പം പറ്റും കാരണം ഛർദിയൊന്നുംല്ല അപ്പം അത്യാവശ്യം ആറ് ആറ് കഴ്യാനായി
ആണോ
ആ.. അപ്പൊ എന്താ ഫുഡിന് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല അതിങ്ങനെ ഫുഡിന്റെ പ്രശ്നല്ല ഛർദിക്കും അത് ഒരു ഫുഡ് ഇങ്ങനെ മണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുംല്ല.
ആ എന്തെ കഴിച്ചാല് ഛർദ്ദിക്കാ ഇറച്ചി മീനൊക്കെ കൂട്ടോ
എല്ലാ സാധനം കൂട്ടുംപോൾ എനിക്ക് അങ്ങനെ ഫുഡ് കയി ക്കണേന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഇ ഛർദി ഇങ്ങനെ എന്തെങ്കിലും ഒരു ചില സമയത്ത് ഇങ്ങനെ ഒരു ഓക്കാനം വരുവാ അങ്ങനെ ഓക്കാനിച്ച് ഓക്കാനിച്ച് അങ്ങനെ ഛർദ്ദിക്കുവല്ലോ അങ്ങനെ ചെലോർക്കിങ്ങനെ മണൊ പറ്റൂല്ല അടുക്കളക്കെ വരാൻ പറ്റാത്ത അവസ്
ആ എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ പ്രെഗ്നന്റ് ആയാലെ ഇൻക്ക് ഗ്യാ വെളിയിലെ തീരെ വച്ചുലാ ഹസ്ബൻഡ്.. ഹസ്ബൻഡ് ഇടുന്ന.. ഞാൻ കിടക്കുന്ന ഏഴായാലത്ത് പറ്റൂല
ആഹ് പ്രെഗ്നന്റ് ആണോ ഓരോരുത്തൊരും ഓരോ ഇങ്ങനെ ഗർഭസ്ഥ അവസ്ഥയിൽ ഓരോതായിരിക്കും
ആഹ്.. എനിക്ക് അങ്ങനെ.. പിന്നെ അതുപോലെ കിച്ചൺന്റെ ഭാഗത്ത് തീരെ പോവൂല ഒന്നും കഴിക്കാൻ പറ്റില്ല ചോറ് ഒന്നും കഴിക്കാനാവുല ആകെ കഴിക്കാ അവില് മാ ത്രം
ഓ അതുശെരി. എത്ര മാസം അഞ്ച് മാസം ഓ ശെരി
അങ്ങനെ ഇര്ന്ന് കരഞ്ഞങ്ങനെ നിക്കും
ആ അപ്പോ ഫുഡ്‌ കഴിക്കാൻ പറ്റില്ലാലോ
രണ്ട് ദിവസം ട്രിപ്പ് ഇട്ടിട്ട് വരും ഒന്നരാടന്നെ ഹോസ്പിറ്റല്ല് പോകും
ഓ ഭയങ്കര അവസ്ഥയാ അപ്പൊ അങ്ങനെ പ്രഗ്നന്റ് ആവ്ണ അങ്ങൻത്തെ അത് ശരി എനിക്ക് ഫസ്റ്റ് ത്തെ ഞാൻ ഫസ്റ്റ് ത്തെ രണ്ട വരു അടുത്തടുത്താ ഡെലിവറി കഴിഞ്ഞത് അപ്പൊ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവും ഇനി നീരായാലും നി ഉണ്ടാവും കാല് നല്ല ച നല്ല കാണല്ല ഭംഗി ഉണ്ടാവുംന്നല്ല അത് വേഗം അങ്ങനെയൊന്നുമല്ല പിന്നെ അതെല്ലാ അങ്ങനെ കാ അടിച്ചുതീർത്തിരിക്കുമ്പോ കാണാ കാണാ നല്ല ഭംഗിയായിരിക്കുവല്ല
ആഹ ആഹ
ഇപ്രാവശ്യം ഭയങ്കരായിട്ട് വെരിക്കോസും പിന്നെ ഈ നീര് വന്നാ ഭയങ്കര വേദന കാല് നെലത്തു വെക്കാൻ കഴിയാത്ത വേദന അങ്ങനൊക്കെയ ഭയങ്ങ് കോരു ബുദ്ധിമുട്ട് ആ ഒരു അവസ്ഥയാവില്ലല്ലോ നമുക്ക് ഏജ് കൂടുന്നേനനുസരിച്ച് ങ്ങൾ ഉണ്ടാവുല്ലോ
ആ
അതായിരിക്കും
ങ്ങാറായിത്രെ പ്രഗ്നന്റ് ടൈമന്ന് ചിന്തിക്കുന്നതെ പേടിയാ അത് ഈ നാലു മാസങ്ങള ആ റൂമില് ഇങ്ങനെ ഇരി ഭയങ്കര ബുദ്ധിമു നമ്മളെ ചന്ദന തിരിയില്ലേ ഈ മറ്റേ അമ്മളെ ഭയങ്കര ഡാർക്ക് ആയിട്ട് വരുന്ന അത്തറൊക്കെ
ആഹ്
അത് മാത്രം എന്റെ രും വന്ന് സംസാരിക്കുന്ന ഇഷ്ടമല്ല ആരും അടുത്ത് വരാൻ പറ്റില്ല എല്ലാരെയും എനിക്ക് എന്തൂര് ഭയങ്കര ഒരു നമുക്ക് ഇഷ് ഇഷ്ടപ്പെടാത്തൊരു സ്മെല് ഉണ്ടാവൂല്ലേ
ആഹ് ഡിപ്രഷൻ അടിക്കും വരെയാ കാരണം നമക്ക് നമ്മളറിഞ്ഞൊണ്ടല്ലല്ലോ നമ്മക്ക് ഇങ്ങ ങ്ങനെ ഒരാളെ ഇങ്ങനെ കാണാതെയും അങ്ങനെ അങ്ങ് സംസാരിക്കാതെയും നമുക്ക് ഇങ്ങനെ
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ എനി എനിക്ക് എ ഒന്നും കൊഴ ണ്ടായിരുന്നില്ല എല്ലാരോടും നമുക്ക് അകൽച്ച ഒക്കെ ആകും പക്ഷെ എനിക്ക് മോള എനിക്ക് എന്റെ മൂത്തൊരു മോള് അവളെ എനിക്ക് ഭയങ്കരായിട്ട് മിസ് ചെയ്യും അവള എനിക്ക് അടുത്ത് വരാൻ പറ്റൂല അവളെ മുടി ചീ കൊടുക്കാൻ പറ്റൂലാ അതൊക്കെയായിട്ട് ഞാൻ എണീച്ച് എപ്പളും കര എന്താ എനിക്ക് ഇങ്ങനെ മോള പക്ഷെ ബാക്കി എല്ലാവർതും ഞമ്മുക്ക് ഓക്കേ വേറഉള്ളോരൊക്കെ ഞമുക്ക് പറഞ്ഞതാക്കാം പക്ഷേ ഇവളോട് എനിക്ക് ഞാൻ ഒള അറിഞ്ഞോണ്ട്ഓ ള് വരൂല്ല അ ബാപ്പ പറയും അ പോണ്ടാവും മക ശരിയാവാഞ്ഞിട്ടല്ലേ എപ്പഴും അതന്നല് ചെയ്തു തരില്ല എന്നൊക്കെ പറയും എന്നാലും നമുക്കൊരു പറുതേടല്ലേ മക്കളെടു നമ്മൾ വിട്ട്ക്ക എന്നാല് അവരെ സ്മെല്ല് പിടിക്കാണ്ടുപ്പൊ ഭയങ്കരായിട്ട് വിഷമാവും കൊറെ ഇരുന്ന് കരയും എന്തൊരവസ്ഥ ഇത് ന്നൊക്കെ പറഞ്ഞിട്ട് കൊറെേ ഇരുന്ന് റിയും അപ്പോലെ ആരെങ്കിലും നമ്മളങ്ങനെ കാണാനൊക്കെ വരുന്നാങ്കിൽ ന്ക പേടിയാവും വേണ്ട ആ ഒരു മോൻ ഇപ്പൊ ഒന്ന് പറയാനും പറ്റൂല ആ എന്നിട്ട് ഉമ്മനെ പറയും ഓളെടത്തേക്കാരും പോകണ്ട ട്ടോ ഓക്ക് ഈ ടൈം ഭയങ്കര ഡേഞ്ചറാണ്
ആണ നമുക്ക് നമുക്ക് ആ ഈ ഡെലിവറി ടൈം ആവുമ്പോ ആ നമ്ക്ക് ഡെലിവറി ടൈം ൻ നമുക്ക് മക്കളുണ്ടെങ്കി മക്കളെ പറ്റി ആലോചിട്ടാ നമുക്ക് ഭയങ്കര ടെൻഷനാ
ആ ശരിക്കലൂ മൂത്ത ഓരോ
ഫസ്റ്റ്ത്തല്ലോ നമക്ക് ആ അതെ അതെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഫസ്റ്റ്ത്തെ ആയപ്പോ ഫസ്റ്റ്ത്തെ ആൾക്ക് ഒരു വയസ്സായപ്പോ ഞാൻ പ്രഗ്നന്റ് ആയി അപ്പം പിന്നെ ഡോക്ടറോട് നല്ല മയക്ക്ണ്ട് കാരണം സിസേറിയനായിരുന്നു ആ അപ്പൊ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായി
ആഹ രണ്ടാളും സിസേറിയൻ രണ്ടും സിസേറിനനു
അപ്രാവശ്യം എനിക്ക അറിയാലോ ഇത് സിസേറിയൻ ആണെന്ന് അപ്പൊ നമുക്കറിയാം അതെങ്ങനെയ ആയിരിക്കും എന്തായിരിക്കും അവസ്ഥന്നുള്ളത് നമുക്കറിയാം ആ് അപ്പം ആ ഒരു പേടിപ്രാവശ്യം നല്ലോണം ഉണ്ട് കാരണം ഉ ശരീരത്തിനൊക്കെ അങ്ങനെ കഴിയോ അല്ലെങ്കിൽ എന്താ
അല്ലെ അതെന്തേ സിസെറിയനാവനെന്തേ വേറെ എന്തെങ്കിലും ബുദ്ധിമു
എന്താ? ഇല്ല ബെന്താ ൻക്ക് വേദന ആ വേദന വേദനക്ക് അമ്മള് മരുന്ന് വെക്കുല്ലോ പക്ഷെ വേദന വരു അഹ് ഒരു ഒരു ഒരു വിരൽ വികസനം പോലും ഉണ്ടാവൂല
ആണോ അതെന്തായിരിക്കും അങ്ങന.
അതെന്താന്നറിയില്ല ഒരു ഒരു ഇതുംണ്ടാവില്ല പിന്നെ എന്നിട്ട് പിന്നെ കൊറേ രു ഒരു ദി ഒരു ദി ഫസ്റ്റ്ത്തെ പ്രാവശ്യം ഒക്കെ രണ്ട് പ്രാവശ്യം മരുന്ന് വെച്ചു വേദന അങ്ങ് സഹിക്ക്ണ്ട് പക്ഷെ വേ ഒരു വികസ ല്ല പിന്നെ വെള്ളങ്ട് ആ വെള്ളം പോയി. ആഹ് വേദന നല്ലോണം ഉണ്ടാവും അപ്പൊ ഇവര് പറയും ഞമ്മൾക്ക് ങ്ങനെ ഇവര് പറയും വേദന എവിടെയും എത്തിയില്ല പക്ഷെ ഞമ്മൾ അനുഭവിക്കണ വേദന ഒര പറഞ്ഞു കൊടുക്കാൻ പറ്റും വേദനന്ന സാ അറിയുള്ളു
ആ അതെന്നെ
ഒന്ന് വേ- അങ്ങനെല്ല ഇതൊന്നും വേ അറിം ഏഹ് എന്താ പറയാ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പം അതേപോലെ തന്നെ എനിക്ക് മെൻസസ്സാവണ സമയത്ത് ഭയങ്കര വേദനയാ. ഭയങ്കര പെയ്നാ ആ ഭയങ്കര പൈൻ ആ അപ്പം നമ്മള് പറയല്ലോ ആ വേദന നാവിയൊക്കെ വേദനിച്ചിട്ട് കാലൊക്കെ കടഞ്ഞിട്ട് നമുക്ക് പ്രസവേദന വരുമ്പോലെ അയിന്റെ ഒരു ഒരു ഭയങ്കര വേദന അപ്പൊ ആ അങ്ങനെ പറയും പ്രസവിച്ചാലാണ് പ്രസവിച്ചാലിങ്ങനത്ത വേദന പറ്റ്
മാറിപ്പോവും ന്നൊക്കെ പറയും വെറുതെയാണ് അതൊക്കെ
ആഹ് അപ്പം അല്ല അപ്പൊ പറയും ഞാൻ പ്രസവിച്ചീല്ലല്ലോ അപ്പൊ ഇന്റെ പിന്നെ സുഖായൊണ്ട് പിന്നെ ഒരു പ്രശ്നോയില്ല
എന്നാലും അതൊരു പ്രസവ വേ അതിനന്നല്ലേ എന്തായാലും അനുഭവിക്യല്ലേ ആ പ്രസവിക്കുന്ന സമയത്ത് ഇഞ്ചക്ഷന്റെക്കെ കാരണം ചെല് പ്പോ പെയ്നിണ്ടാവില്ലിൻക്ക് പക്ഷെ ആ ഒരു തരിപ്പിക്കലങ്ങ് പോയാ
ഭയങ്കര അത് മോ ഉം മറ്റേ മൂക്കോണ്ട് ക്ഷാ ഞാന്ന് വ ക്കും പറഞ്ഞായിരി ചന്നെ ഇപ്പോ നമ്മളട് ത്ത ബെഡി ലൊക്കെ ങ്ങനെ നമുക്ക് ങ്ങനെ ഓരോര്ത്തര് പറയോലോ ഓ ഫസ്റ്റത്തെ ഡെലിവറി ഇതലും ഡെലിവറി നോർമൽ ഡെലിവറി ആയിട്ട് സെക്കൻഡ് ഡെലിവറി ഓപ്പറേഷൻ ആവണ എത്രോ ആൾക്കാരുണ്ട് അപ്പൊ ഇവര് പറയണത് എന്തറിയോ ഇമ്മേ അപ്പാ അപ്പൊ ആ ഒരു ചേച്ചി എന്നോട് പറയാ ഇത് ഇത്രയും ബുദ്ധിമുട്ട് കാരണം നോർമല് കഴിഞ്ഞ ആൾ പറയാ ഇത് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാന് ഇപ്പഴാ മനസ്സിലാക്കണേ ഇപ്പൊ എന്റെ ഫ്രണ്ടും രണ്ടും നോർമൽ ഡെലിവറി കഴിഞ്ഞതാ മൂന്നാമത്തെ സീസേറിയാണ് അപ്പൊ ആളും പറയാ ഇന്നേ ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ് കാരണം സിസേറിയൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മുക്കിപ്പോൊ ഒരു മെറ്റീരിയലിപ്പൊ നടു മുറിച്ചാല്
അതെ അതെ മെറ്റീരിയൽ വേണ്ടല്ലോ നമ്മുക്കെന്നെ കയ്യും കാലൊക്കെ മുറിഞ്ഞാലുള്ള അവസ്ഥ ഇതെന്താ എനി എനിക്ക് സയിക്കാൻ പറ്റൂല അയ്ന് നോർമൽ ഡെലിവറിക്ക് ഒരു പ്രശ്നുണ്ട് നോർമൽ ഡെലിവറി ആ ഒരു പ്രസവിക്കുന്ന സമയത്തുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എനിക്ക് തോന്നുന്നു ചില ആൾക്കാ ക്കെ എനിക്ക് രണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ടില്ന്ന് പറഞ്ഞാല് പിന്നെ ഞാനൊരു പിന്നെ മോളെ മൂത്ത മോളെ ഇനി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം തലേന്ന് രാത്രി മുതൽ പിറ്റേന്ന് രാവിലെ വരെ ഭയങ്കര പെയിനായിനു രണ്ടാമത്തെ മോളത് എനി വേദനാന്ന് പറഞ്ഞിട്ടൊരു ഒരു അരമണിക്കൂറ് അരമണിക്കൂർ ഉണ്ടായി ഉണ്ടാവൂല്ലോ ഒരു പത്തിരുപത് മിനിറ്റ് അവര് പെയിൻ പക്ഷെ അത് പെയിന് ഉപ്പാടായിക്കണം അത്രയും പെനായിരുന്നു ആ ഒരു ഡെലിവറി പക്ഷെ പിന്നെ ഡെലിവറി കഴി ക കഴിഞ്ഞാല് പിന്നെ ചെറിയ ചെറിയ ചെറിയ എന്താ പറയാ അ നമക്ക് താങ്ങാൻ പറ്റണേ ചെറിയ ചെിയ ഒരു വേദന ഉണ്ടാവ തീരെല്ല പക്ഷെ എങ്ങൾക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാരണംങ്ങൾക്ക് ഡെലിവറി ടൈമ നിങ്ങളൊന്നും അറിയിൂല്ലെങ്കിലും പിന്നെ മാറിക്കഴിഞ്ഞാല് ആ മുറിവ് നല്ല വേദന ആയിരിക്കല്ലോ ഞമ്മക്ക് ആ ഒരു വേദന ഉണ്ടാവൂല
പിന്നെ മൂത്രക്കെ പറ മറ്റേതെ ഭയങ്കര പിന്നെ ഇങ്ങനെ അല്ലേ എല്ലാരും എതിനാ പറയണ
ആഹ പാലക്ക് വന്നന്നെ പേടിയായിരിക്കുംല്ലേ അപ്പൊ
എനിക്കിപ്പോ ഇപ്രാവശ്യം ഭയങ്കര പേടിയുണ്ട് മക്കള ആലോചിച്ചിട്ടില്ലേ ടെൻഷനും
ഉം ടെൻഷൻ അടിക്കണ്ട ഈ സമയത്ത് ടെൻഷൻ അടിക്കുന്നല്ലല്ലല്ലോ
ആ അതെ അതെ ആ കാര്യമായിരിക്കും വരിയാ മൊത്തം ഇപ്പ അങ്ങനത്തെ വീഡിയോസ ഒക്കെയ ഞാൻ കാണുന്നത് ആ ആറ അറകൾ കീന്നെ അങ്ങനെ
അതൊക്കെ കണ്ട കഴിഞ്ഞാൽ ഒന്നും കൂടി ടെൻഷൻ ആവാ അങ്ങനത്തെ ഒന്നും മൈൻഡിലേും വെക്കരുത് എന്തായാ
അ അതെ അതെ നല്ല പേര് ഇതി കയട്ടെ
അതെന്നാ എന്ന ശരി എന്നാ ഓ
ആ